ഹലോ
ആഹ് എന്തൊക്കേണ്ട്?
നല്ല വിശേഷം. സുഖല്ലേ?
ഓഹ് സുഖം അങ്ങനെ പോണ്.
ഉംമ്മ് ജ ആഹ് ഇവടിം അങ്ങനെ തന്നെ കുട്ട്യേക്ക് പനിം കാര്യും പതിനഞ്ചീസായി തൊടങ്ങീട്ട്. ഉംമ് ആശുപത്രീല് പോകാ വരാ പോകാ വരാ നമ്മെളെ വീട്ടിത്ത ജോലിമെക്ക് നിക്കാൻ ഒഴിവില്ല.
ആഹ് അതെ ഇവടിം അങ്ങനെന്നെയാ.
സ്കൂളില്ലെ കുട്ട്യാക്ക് സ്കൂള് പോകാ.
ആഹ് അതന്നെ മിഞ്ഞാന്ന് മോനെ കൊണ്ടോയി ഇന്നലെ ഇന്നെ കൊണ്ടോയി ഇന്ന് മോളെ കൊണ്ടോണം.
എന്ത ഒക്കെ പനിയാ.
ഉം സാധാ പനിന്നെ ആണ് പക്ഷെ പനിം വേദനയും നല്ല വേദനയാണ്
ഉം ഇവിടെ മോന് പെരുന്നാള്ന്റെ പിറ്റേന്നു തുടങ്ങിക്ക്ണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് പനിച്ചണ്ട് കൊയഞ്ഞു പിന്നെ കൊണ്ടോയി അപ്പോ ഓല് പറഞ്ഞ് ഗ്ള്ക്കൂസ് കേറ്റാ പറ്റേ ക്ഷീണിച്ചിക്കണ് പറഞ്ഞ് ഞങ്ങള് വേറെ ഹോസ്പറ്റലിക്ക് കൊണ്ട് പോയി അന്ന് പിന്നെ പനിട പാരസെറ്റമോൾ കൊടുത്ത് ക്കുമ്പാ പനി മാറും വിടും പിന്നിം രണ്ടിസം കഴിഞ്ഞാൽ പിന്നിം പനിച്ചും അങ്ങനെ
ടെസ്റ്റ് ഒക്കെ ചെയ്തോ
ആഹ് ടെസ്റ്റ് ഒക്കെ ചെയ്തു ഒരെട്ടം ചെയ്തില് അയിൽ കൗണ്ട് കൂടുതലാണ് പിന്നെയും കുട്ടിക്ക് രണ്ടുദിവസം കഴിഞ്ഞ് അത്‌ മാറിയപ്പോ പിന്നിം പനിച്ചു അയില് ഞങ്ങള് പിന്നെ രക്തം ടെസ്റ്റ് ചെയ്യണം പറഞ്ഞപ്പോ ടെസ്റ്റ് ചെയ്തു ഇപ്പ ഇന്നല പോയി ടെസ്റ്റ് ചെയ്തിൽ ഇപ്പം ന്യൂമോണിയ ആണോലോ
അതാ
ആഹ് അപ്പൊ നിമോണിയ ആണ് അപ്പൊ ഓല് മരുന്ന് തന്ന്ക്കാണ്
അതാ അഡ്മിറ്റ് പറഞ്ഞോ
അഡ്മിറ്റ് പറഞ്ഞിട്ടില്ല വേണങ്കി വല്ലാതെണ്ടാവുലേക്കാലം അതുകൊണ്ട് ഗു സൂചിഗുളിഗ തോന്ന്ണ് തന്നത്
ആഹ് ആഹ് ഡോസെല്ലം ഉണ്ടാവും കൂടുതല് ഇണ്ടാവും
ആഹ് അതന്നെയാണ് ഉം രാവിലെ രാവിലെ മൂ ഒരു ഗുളിഗ മൂന്ന് വീ വാഗ ഭാഗാക്കിങ്ങാണ്ട് ഒരു പൊടിയാണ് അത് കൊടു ക്കാന് ഓനിപ്പ എന്താണ് ആവോ അയ്നെ പറ്റീട്ട് ഞമ്മക്ക് അറിയിലല്ലോ ഈ നിമോണിയനെ പറ്റിയൊന്നും
അല്ലല്ല അത് ന്യൂമോണിയാറഞ്ഞാ പൊറത്ത്ക്ക് കാണൂലല്ലോ നെഞ്ഞിന്റെ ഉള്ളില് കഫം കെട്ടിയാല് ഇണ്ടാവ്ണ സാധനാണ്
ആഹ് അതാണ് ആവി പുടിപ്പിച്ചേണ്ടി വരും ആവി പിടിപ്പിച്ചാനേ ഓൻ പിന്നെ അയിന്റെ ഇന്റെ വീട്ടീന്നൊക്ക എല്ലാരും വിളിച്ച് പറഞ്ഞു കുട്ടിനെ അഡ്മിറ്റ് ആക്കെണ്ടി വരും സൂചീമ്മലാണത് മാറാനൊക്കെ ക്ക പറഞ്ഞേ ഉം സൂചിമലാണ് പക്ഷെ സൂചി ഗുളിക തന്നോണ്ട് പിന്നെ ഇപ്പം ഓനങ്ങന ഓ ആ ഗുളികേം കൊടുക്കൺണ്ട് ഓൻ നീച്ചിങ്ങന നടക്ക്ണൊക്കെണ്ട് പിന്നെ നേരം വെള്ത്തട്ട് വെലേയ്
ആഹ് ആഹ് വെല്ലാ കാറ്റ് കൊള്ളണ്ട ഏതായാലും
ആഹ് കാറ്റ് ആവി ഇ ഇല്ലേ ആവി പുടിച്ചാന് പോക വരാൻ പറഞ്ഞ ഹോസ്പിറ്റൽക്ക് പോണം
ആഹ് ആഹ്
അല്ലെങ്കി അയ്ന്റെ മരുന്ന് വാങ്ങി വന്ന് നമുക്ക് ഇവട പുടിച്ചാ മതില്ലേ
ആഹ് കുടിച്ചാ മതി അയ്ന്റെ മരുന്ന് അളവ് കറക്റ്റ് ആവണം കൂടേ കൊറയേ ചെയ്യരുത്
അങ്ങനിം ഇണ്ടാവുംലേ
അങ്ങനെ ഇണ്ട് ആ ഇന്നോട് ഇതേപോലെ പിന്നെ ഇന്റെ ചെറിയ മോന് ഇതേപോലെ ഓൻ ഇങ്ങനെ ആവിടിച്ച്ണ ഇതന്നെ ശ്വാസം മുട്ട് ട്ടലായിട്ട് ഇങ്ങനെ ഇണ്ടാവു കഫകെട്ട് ഇണ്ടായിട്ട് ഇങ്ങട്ട് ആവിപിടിച്ചാൻ വേണ്ടി മരുന്ന് ഇതേപോലെ ഓല് എഴുതി തന്ന് ഇങ്ങട്ട് മിഷീന് ഇതേപോലെ ത്ത്‌ല് താത്താന്റെ വീട്ടിലിണ്ടായിനി അപ്പൊ അവ്ട്ന്ന് കൊണ്ടന്ന്ങ്ങാണ്ട് ഞാൻ ഇവ്ട്ന്ന് പുടിച്ച് മാസ്ക് ഇതൊക്കെ പിന്നെ ഞമ്മളെതന്നെ വേണംട്ടോ
ആഹ് മാസ്ക് ഞമ്മൾത് ഇണ്ട് ഞാൻ വാങ്ങിക്ക്ണ്
ആഹ് അത് വേണം ബാക്കിലോൽത് നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല ഞാന് പണ്ട് ആ കറക്റ്റ് ഇടുക്കലേനി ഗ്ലുക്കോസ് വെള്ളോം ഈ മരുന്നും കൂടി
ഉം ഉം
സിറിഞ്ചും സൂചീം വാങ്ങിയാണ്ട്
ആഹ്
അങ്ങനേക്ക എടുക്കലേന്ന്
ആഹ് ആഹ് അങ്ങന പറ്റും ഇത് പിന്നെ ഓള അടുത്ത്ണ്ട് അതാ അപ്പ ഞങ്ങളി ലൊരാ ഉം മരുന്ന് പോയി മാങ്ങണ്ട അപ്പോൾ ഓൾ പറഞ്ഞു അത് വാങ്ങേണ്ട ആവശ്യം ഇല്ല ഞങ്ങളുടെ ഈ ആയുർവേദിക്കിന് ഇതൊരു വെസ്റ്റീജിന്റെ ഇത് ഉണ്ട് അയിന്റെ മരുന്ന്ണ്ട് ഈ പഞ്ച തുളസി പറയൂന്നേ അത് അതിന്റെ നീരൂറ്റിച്ച് ആ ജലദോഷ ഇതൊക്കെ പിടിച്ചുമ്പ അതന്നെ കൊടു കൊടുത്ത ഞമ്മക്ക് നല്ല മാറ്റാണേ കുട്ടികള് ആ ഈ ഇതിന്റെ നീരാണതേ അ തുളസിന്റലേന്റെ നീരാണെ
ആഹ് ആഹ്
ആ അപ്പ ആ നീ നീര് അയില് കൊടു ഉം ആ ഓള ഉം എളച്ചി പറഞ്ഞു ആ ചൂടുവെള്ളത്തില് അത് ഉറ്റിച്ച് കൊടു കൊടുത്താ മതി ഇങ്ങട്ട്ങ്ങള് കൊണ്ടുവന്നോളി നമ്മക്ക് അങ്ങനെ കാട്ടാ പറഞ്ഞ് ഓള മകന് സാസംമുട്ടലന്നെയാണ് ഇംഗ്ലീഷ്ന്റെ മരുന്ന് കൊടുത്ത് സ്കൂൾക്ക് രണ്ടാഴ്ച പോയിട്ടില്ല അപ്പൊ ഓളിപ്പോ ഇത് ചൂടുവെള്ളത്തിലിട്ട് ഇട്ട് നമ്മള് ജലദോഷത്തിനും കൊരക്കൊക്കെ തുള്ളി ചൂട് വെള്ളത്തിലിത് ഉറ്റിച്ചിങ്ങാണ്ട് കുടിച്ചാ മതി നമുക്ക് ന രണ്ട് മൂന്നു നേരം നമ്മള് കുടിച്ചുമ്പോത്തിന് നമ്മള് ഇതാണ് എ നമ്മള് മാറണത് എങ്ങനെയാ അറിയില്ല കഫ അങ്ങോട്ട് ഉഴിഞ്ഞ് ഉം കഫൊ എനിക്കൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇന്നലെ മിനിഞാന്നും ഒക്കെ എനിക്ക് ജലദോഷാണ് എന്റെ ഒരു കുപ്പി കഴിഞ്ഞ് ഇപ്പ ഞാൻ രണ്ടാം കുപ്പി കൊണ്ടന്നേ
ഏ അയിന് നല്ല വെലെല്ല ആ കുപ്പിക്ക്
ഇല്ലേ ചെറിയ കുപ്പിക്ക് ഇരഇരുന്നൂറ്റി അയിമ്പകൊള്ളൂ ഇരുന്നൂ ഇരുപത്തിയഞ്ചോ ഇരുന്നൂറ്റയ്മ്പോക്കെള്ളു അത്രേള്ളു ചെറിയ ഒരു ഇത്ര പോന്ന ഒരു കുപ്പിയാണ് അയിന്ന് ഇങ്ങനെ ഉറ്റിചൊടുക്കലാണേ..
ആ ഇ വെസ്റ്റേജില്തേപോലെ ഞങ്ങൾ കൊറച്ച് ആദ്യക്കെണ്ടായിന് എന്ന് ട്ട് ഇങ്ങനെ കുറെ അയിൽ ഉള്ള സപ്ളേമെന്റ് ഒക്കെ കൊണ്ട് നടന്നീനി
ആഹ് ആ അഹ്ണ്ടെങ്കി നിങ്ങള് വാങ്ങിയാ മതിയെ.. ഓ നല്ലതാണ് പെരേൽ ഞമകിപ്പോ മയക്കാലോണ് ഇപ്പന്റെ കുട്ടി ഇന്ന് രാവിലെ കുടിച്ച് പോയി.. ചെരിവ് തലവേദന തൊണ്ടവേദന ഇച് ഇപ്പം ഇന്നലെ ഇന്നല ഇന്നു രാവിലെ രാവിലെ ഞാനത്ടുത്ത് കുടിച്ചു.. നല്ല ആക്കണ്ട് കഫം ഞമ്മളങ്ങട്ട് എടങ്ങേറാ.. ഓല് അങ്ങട്ട് പോകും കുട്ട്യാള്ർന അവർക്ക് കുടിച്ചാ മടിയേക്കാരെ എന്ത് കൊടുത്താലും..
ആതെ..
ഞമ്മക്ക്തത്ത് ഇളം നമ്മള് കുടിച്ചാ പറ്റിയൊരു ചൂടുവള്ളത്തിലല്ലേ ചെറിയ കുട്ടിയാൾ മറ്റൊരുകു.. ചെറിയെ കുട്ടി കുടിച്ചൂല ഓന് കുടിച്ചും ചേലെപ്പം കുടിച്ചു ചെലേപ്പം കുടിച്ചുല ചൂടുവള്ളത്തില് അയിന്റെ നീരും.. കുട്ടിയാക്കബോ ഒരു മൂന്നുതുള്ളി നമ്മകാവുമ്പോ ഒരു നാലോ അഞ്ചോ.. തുള്ളി കുട്ടി കുടിച്കാണ്ട് അഹ് കുടിച്ച് നല്ല മാറ്റണ്ട് ഇട്ട് ഇബളെ എളച്ചിന്റെ കുട്ടിക്ക് സാസമുട്ടലാണ്.. ഓള്ത് ഇംഗ്ലീഷ് മര്ന്ന് അങ്ങനെ കൊട്ത്ത് കൊട്ത്ത്പോള്ന്ന്പറയ അങ്ങട്ട് കൊണ്ടോണം പറഞ്ഞ്.. അപ്പങ്ങളെടുത്ത ആ മര്ന്നില്ലേ അത് കുട്ടിക്കും കൊട്ത്താളി ആവികൊള്ളിചാൻ വന്നോളിന്റെ മിഷീൻമക്.. ഇന്റെ മകന് ഇപ്പൊ അത് ആവിം കൊള്ളിച്ണ്ട് ആ മര്ന്ന് ഇപ്പ രണ്ടു മൂന്ന് നേരം കൊടു.. അത് അങ്ങ് പോയി ഇന്ന് സ്കൂൾക് പോയി പറഞ്ഞ്
ഏഹ്
മറ്റോള് പറഞ്ഞ് ഓൻ നല്ല സാസംമുട്ടൽ അല്ലേ ഇംഗ്ളീഷ് മര്ന്ന് കൊട്ത്തീന്..
അ ആഹ്
അപ്പം ആ അപ്പ ഞാൻ ഇഞ്ഞ് എടെ എ എ ആ കടേക്ക് പോട്ടെ എന്ന് വിചാരിച്ച് നിക്കേനി അപ്പളാണ്.. ഇത് ഇത് കൊണ്ടോയി ആക്കട്ടെ വിചാരിച് നിക്കാണ് അ ആ ഫോൺ നിങ്ങള കണ്ടത് നിങ്ങളെവിടെ എയിന്റെ ആളാണ്.. ഒന്ന് മാങ്ങി വാങ്ങിച്ചോണ്ടിയേ..
ആ വെസ്റ്റേജിന്റെ കട ഇവിടെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് കടേ..
ഏഹ് എന്നാ പിന്നെത്ത അവിട്ന്ന് ഒന്ന് വാങ്ങിയാമതിയല്ലോ.
അയിന്ന് ആ പേസ്റ്റൊക്കൊവാങ്ങല്ണ്ട് ഞങ്ങള് പേസ്റ്റ് പല്ലേക്ണെ ആ പേസ്റ്റ്ക്കെ വാങ്ങല്ണ്ട്..
ആ പ്പ ഞങ്ങളയ്ത്ത അയിത്തെ പല്ലേക്കണ പേസ്റ്റ് സോപ്പ്ക്കെ തന്നെ ഉപയോഗിക്കണ മുടി.. ക്ക എന്തോര് മാറ്റം കൊയിച്ചിൽനെക്കെ.
ആഹ് ആഹ്.
ആഹ് സോ പച്ച സോപെന്നെ ഉപയോക്കല് വടെ അയ്ത്തെല്ലാ സാനും പിന്നെൻക്ക് ബ്ലഡ്കമ്മി നല്ലോണണ്ടേ നി. അപ്പ ആ ബ്ലഡ് കമ്മ്യോണ്ട്. ആ ബ്ലഡിന്റെ ഗുളിക കുടിച്ണ്ട് കാൽസ്യത്തിന്റെ കുളിക കുടിച് നല്ല മാറ്റണ്ടയ്നൊക്കെ.
ഇണ്ട്ലേ.
ഉം നല്ല മാറ്റാണ് ഞമക്ക് വെല്യ വെലന്റെന്നും മാങ്ങൂല അയിന് അയ്ന ആയുർവേദികിന്റെ മെര്ന്നാവുമ്പോ കൊർ ച്ചൊക്കെ റൈറ്റ്ണ്ടാവുഏ
ആഹ് ആഹ്
ഉം ഇഞ്ഞ് ജൽദോഷ തൊക്കെ പുട്ച്ണേന് ര കുട്ട്യാക്ക് സ്കൂൾക്ക് പോവുമ്പോ ചൂട് വള്ളത്തില് രണ്ട് മാറ്റ്ത് കൊട്ത ബാർന്നൊട്ത്താ മതി.
തുമ്മൽ ന് സുഖവുല്ലേ.
ഉം നമ്മളെ ചൂടുപ്പി മയക്കാലം കൂടിയല്ലേ.
ആഹ് ഞാനിതേപോലെ ക്കെന്റെ ചെറ്തിന് തേപോലെ ങ്ങനെ ആവിട്ച്ചാ കൊണ്ടൊട്ക്കല് ലാവിലെനി അപ്പങ്ങനെ ഡോക്ടർമാര് ടെസ്റ്റൊക്കെ പർഞ്ഞ് ടെസ്റ്റെയ്‌തപ്പോ അലർജ്യറ്റെ രണ്ടായിര്ത്തിന്റെ മേലെക്കെനി. ന്നട്ട് ഞാം വേറേ ഓലർഞ്ഞി ആഹ് ഓമിയോന്റെട്ത്ത് പോയാ മ ത്യാ പർഞ്ഞ് ലാബ്ന്നാൾക്കാരപ്പൊ ഓമിയോന്റെട്ത്ത് കൊണ്ടോയി ഇവടെ നല്ലൊരു ഹോമിയോണ്ടേന്നവടെ. ന്നട്ടെ അവടെ കാൺച് ച്ച് അയാള് നല്ല ഡോസില്ങ്ങനെ ഇതേപോലെ പച്ചതുള്ളി മര്ന്നും തോക്കെ തന്നയാള്. ഇപ്പം മാറി ഇപ്പം സ്ഥിരം കുൾച്ചലൊക്കെതോട്ങ്ങി.
ഏഹ്. അയ്നലർജിക്കൊക്കെ നല്ല സപ്ലിമെന്റ്ണതില് ല്ലെ ഇന്റെ നാത്തൂന് പെരും അലർജ്യാ അപ ഏ അലർജ്യാ പ്പ ഞാൻ ഇതീത്തത് കൊണ്ടോയി കൊട്ത്താരെ നല്ല മാറ്റ ണ്ടാർഞ്ഞു ഒളാങ്ങൾനോടും പർഞ്ഞ് ആങ്ങള ഗൾഫ്‌ക്കൊണ്ടോയി മര്ന്ന്.
ഏഹ്
ചെലോൽക്ക് നല്ല പുട്ത്താണ് പയേ അലർജ്യക്കെ നല്ല മാറ്റാണ് തിന്ന് ഇപ്പൻ്റാങ്ങൾക്ക് ഓഹ് ഒഹ് ഫസ് ച്ചക്കോ ക്കോപ്രേഷത്തിന്റെ വക്ക്ല് പർഞ്ഞ് താത്തൂനേ അപ്പോ പ്രശത്തിന്റെ വക്ക്ല് പർഞ്ഞപ്പോള് ന്നോള് ആങ്ങളനോട്ങ്ങ പറയേ തേങ്ങ്യേ മാങ്ങേന്നൊക്കൊരാങ്ങളാര് കൊർച്ച് വിശ്വാസം കമ്മ്യേലേക്കാരം. ഇപ്പ പിന്നോക്ക് ഓപ്പറേഷൻ പർഞ്ഞ് ത് കുടിച്ചാരപ്പൊരു മാസത്തിന് ഓളാക്കെ പതിനഞ്ചിസം കുടിച്ച് പ്പോത്തി നോക്ക് മറ്റേ മാറാമ്പില തട്ട്യാ ജലദോഷം മാറെ നല്ല ലർജ്യേനി
ആഹ് ആഹ് ആഹ് അതേപോലെ അലർ അലർജിക്കൊക്കെ നല്ലതാന്നൊക്കെ ഞാൻ പറഞ്ഞേട്ടി
ആഹ് ആഹ് അലർജിക്കണ്ട് മൂന്ന് മരുന്ന് ണ്ടാതാ കുടിച്ചാ മത്യയ്ത്തെ. ഇങ്ങള് പോയി മാങ്ങ് മാങ്ങല്ണ്ടായ്ത്?
ആഹ് ഞങ്ങിങ്ങനെ പേസ്റ്റുംതൊക്കാദ്യ ങ്ങനെ കൊണ്ടോയ് കൊട്ക്കല്ണ്ടായിനീ ഓരോര്ത്തര്ക്ക് ങ്ങനെ ഏഹ് അങ്ങനെ പോല് ആഹ് ഐടിണ്ട്.
ഏഹ് അങ്ങനെണ്ടെ അങ്ങനെ വാങ്ങ്യാ മത്യല്ലോ.
ആഹ് ഐടിണ്ട് അയ്ന്ന് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങ്യാണ്ട് അമ്മക്ക് ങ്ങനെ ഈ
ഉം
എന്താ ഇങ്ങനെ തോനെ പർച്ചേസെയ്യുമ്പക്ക മ്മക്ക് ഈ ഇത് കിട്ടും. എന്താ ബോണസായിട്ട് ങ്ങനെ കിട്ടും. അപ്പൊ പോണസായിട്ടമ്മക്ക് ഈ സാ
ച്ച്പ്പ മാസം മാസം മുപ്പ മാങ്ങണ ഇത് പ്പ നാ അപ്പക്കെ മാങ്ങലൊട്ങ്ങി എളച്ച്യേ. എളാപ്പാന്റെ എഹ് എളാപ്പാന്റെ മര്യോള് ബട്ത്തേ ആഹ് ഓക്ക് ഓ ആഹ് ശമ്പളം ഒക്കെ കിട്ടലൊടങ്ങി ഞങ്ങള് അത് വേഗം വ ക്കെ ഇറങ്ങീല്ല ഞാൻ ആകെ മരന്നൊക്കെ വാണം പറയുമ്പം പറഞ്ഞ് കൊടുക്കും ഓ ഓളെ മരുന്ന് നല്ലതാ നല്ല ഇതിലായിട്ട് എല്ലാർക്കും ഇഷ്ടായി പിന്നിം വാങ്ങാണേ നല്ല മാറ്റം ഉണ്ടായിട്ട്.
ആഹ ആഹ്
തടിക്ക് കേടൂല്ലല്ലോ.
ഏഹ് അമ്മക്കെന്താന്നോ ഞങ്ങൾ ഇതേപോലെ മരുന്നൊക്കെ പറഞ്ഞീനി അപ്പൊ എല്ലാവക്കും പേടി ഡോ
ആഹ് ആ ഡോക്റ്ററില്ലാത്ത മരുന്ന് അങ്ങനെ ഇങ്ങനെ പറയല്ലോ ഓല്
ആഹ് അതാണേ അപ്പൊ പിന്നെ ഞങ്ങളയിന്ന് പിന്മാറി ഇപ്പൊ പേസ്റ്റ് അങ്ങനത്തൊക്കെ പേസ്റ്റ് നമ്മള് ബാത്റൂമെഴ് ക്കിണത് തറ തൊടക്ക്ണത് അലക്ക്ണത് അതൊക്കെ വാങ്ങും. ആഹ് അമ്മളെ വീട്ട്ക്കാവശ്യംള്ളത് അമ്മള് വാങ്ങും.
ആ വേ സ്ക്വയർ എന്തൊക്കെ ഊരവേദന തൊണ്ടവേദനൊക്കെ ഇല്ലോട്ത്തൊന്ന് തേച്ചാ മാറും.
ആഹ് മാറും അയിന് എന്തൊക്കോ ബിസിനസ് ചെയ്താണ്ട് പിന്നെ കാറ്
ആഹ് ആഹ് ഇണ്ട് ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് അങ്ങനെക്കെ ഇണ്ട്
പഴേ വീടില്ലാത്തോല് ഇപ്പം വീട്ണ്ടാക്കി എത്രോ ലക്ഷം പൈസൊക്കെ ഇപ്പം വാങ്ങ്ണോല്ണ്ടയില്
ഉം വീടില്ലാത്തോൽക്ക് ആ വീട് ന്നെട്ട്
ആ ഓല് മീറ്റിംഗ് ഒക്കെ വെച്ച് വിളിച്ചല്ണ്ട് അപ്പൊ മീറ്റിങ്ങിന് ഓല് പറയിണെന്താന്നോ നമ്മള് ഒരു സപ്ലിമെന്റ് വാങ്ങിയാണ്ട് ഇന്ന അസുഖ ഉള്ളോൽക്ക് കൊണ്ടോയി കൊടുക്ക. കൊടുത്തിട്ട് ഓലോട് പൈസ വാങ്ങര് ത് പൈസ വാങ്ങാതെ അമ്മള് ഓൽക്ക് പ പിന്നെ പോയിട്ട് അയിന് മാറ്റണ്ടോ ചോയിച്ചാ മാറ്റണ്ടോ ചോയീച്ചിട്ട് അമ്മള് ഓലോട് മാറ്റണ്ടെങ്കിൽ ഓൽക്ക് പിന്നിം കൊണ്ടോയി കൊടുക്ക ഇങ്ങട്ട് അങ്ങനാവുമ്പോ ഓരോരുത്തരോട് ഓല് പറഞ്ഞ് അറിഞ്ഞാണ്ട് ഞമ്മളോട്
അയി അയിന്റെ മീറ്റിങ്ങിനൊക്കെ വന്നീണ്ടാവുലേ ഇങ്ങള്
ആ് ഞങ്ങള് മീറ്റിങ്ങിനൊക്കെ പോയിനി മീറ്റിങ്ങിന് കാര്യത്തിനൊക്കെ പോയിനി ഞങ്ങള് ന്നാലും പേ പേസ്റ്റ് ഒക്കെ ഇപ്പളും എല്ലാരും വാങ്ങുട്ടോ പല്ലു വേദനക്ക് സാദാ പേസ്റ്റ് സോപ്പ് പിന്നെ മോത്തേക്ക്ണെ സോപ്പൊക്കെണ്ട് ആഹ് മുഖം ക്ലീൻ ആക്ക്ണെ സോപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാവരും നല്ലോണം വാങ്ങ്ണ്ട്.
ആഹ്
ഉം
അങ്ങനെതന്നെ ആണ് ഞങ്ങളും ഞങ്ങള് പിന്നെ അയ്ക്ക് പ്രവർത്തിക്കാനൊന്നും എറങ്ങൽ ഇല്ല ആർക്കേലും മരുന്ന് ഒകെ വാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞൊടുക്കും
ആഹ് പറഞ്ഞൊടുത്താലും ആർക്കേലും വാണ്ടിയോല് ഉണ്ടെങ്കി സുഖാണ് വാങ്ങാന്
ഇങ്ങക്കിങ്ങനെ പറയുന്നേട്ടാ അവിടെ വന്ന് വാങ്ങിയാ മതി.
ആഹ് മുട്ടുവേദനക്കൊക്കെ ഉണ്ട്. പിന്നെ എന്തോ ഒരു കാലുമ്മൽ ഒട്ടി ക്ക്ണ ഒരു സാധനം ഇണ്ട്
ഫൂട്ട് പേച്ച് ഫൂട്ട് പേച്ച്
ആഹ് അതൊട്ടിച്ചാ ഞമ്മളെ ശരീരത്തിത്തിലെ കൊഴപ്പും ഇതൊക്കെ നീങ്ങി പോവുംന്നൊക്കെ ഓല് പറയ്ണേക്കാ
ആഹ് ഇണ്ടേ ആ കോഴിപ്പ്കളൊക്കെണ്ടെന്ന് നീങ്ങി പോവും പറഞ്ഞ്.
ആഹ് ന്നാ അയിക്കോട്ടെ പിന്നെന്താ
ആ സുഖാണ് ന്നാ ശെരിട്ടോ ആ വെച്ചേക്ക്
ആഹ് അയി